ഉം
ക്കാരം എന്തല്ലാ വിശേഷം
നമസ്കാരം നല്ല വിശേഷം എവിടെയാണ് പണിയൊക്കെ കഴിഞ്ഞാ
ആഹ കഴിഞ്ഞിങ്ങനെ ഇരിക്കല്ലേ അതേ അതെ ഉം
നോമ്പിണ്ടാ
ആഹ് നോമ്പിണ്ട്
അപ്പ പിന്നെ പണിയളൊന്നും ഇണ്ടാവൂല്ല അപ്പ സുഖായില്ലെ ആഹ് ആക്ക് ആഹ് പോയി
ഉം ഉം ഇങ്ങക്കവിടെ അടുത്ത് തന്നെയാണോ
ആഹ് ഇവിടെ അടുത്തന്നെ
ഉം ഉം ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ടില് വരാറാണോ
ഇല്ലല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണൊക്കെ പൊറത്ത് പോണം പൊറത്ത്ന്ന് കഴിക്കും ചെലേപ്പ കൊണ്ടോവും
ആഹ് പൊറത്തിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മള് വീട്ടിന്ന് കൊടുത്തു വിടുന്നതാ
ഉം ഇന്ന് പിന്നെ വെള്ളിയാഴ്ച്ച ആയതോണ്ട് വരും ചെലപ്പോ
വെള്ളിയാഴ്ച്ച വെള്ളിയാഴ്ച്ച പ്രധാനപ്പെട്ട ദിവസാണല്ലോ ഉം അവിടെങ്ങനെയാ വെള്ളിയാഴ്ച്ച പ്രധാനം
വെള്ളിയാഴ്ച്ച ഇവിടെ പ്രത്യേകിച്ചൊന്നുല്ല ജുമാക്ക് പോവും അല്ലാണ്ട് വേ ആഹ് അവിടൊക്കെയാണ് അതിന് പ്ര
ഇവിടെ വെള്ളിയാഴ്ചൽ പ്രധാനല്ല ട്ടോ വെള്ളിയാഴ് ൽ പ്രധാന ഭക്ഷണം അങ്ങനെയൊന്നും ഇല്ല ഇവടെ
ആഹ കാരണം പി ന്നെ വെള്ളിയാഴ് ച്ച അങ്ങനെ പ്രധാന പ്രധാന ആക്കിക്കാ ആ ഞായാഴ് കാരണംആ ർക്കും ജോലി ഇല്ലാ സമയം അതല്ലേ വെള്ളിയാഴ്ച പ്പ എല്ലാരും ജോലി ക്ക് ആഹ്
ഇവിടെ എല്ലാവരുടെയും പിന്നെ ഇവിടെ ഞങ്ങളുടെ വശ് ത്തുഇവിടെ എസ്റ്റേറ്റ് മേഖലയല്ലേ
ആ ഹ് ആ
ഇവിടെ ഞായറഴ്ചയാണ് എല്ലാ ർക്ക് ലീവ് വരുന്ന്
എ ഏ
ഇ വിടെ ഉമ് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് പോകുന്ന ത് അതും അങ്ങോട്ട് വരുന്നതും എല്ലാം ഒരു ബഹളമായിരിക്കും
അതന്നെ
ഉ ആഹ ശ
വേറെ ആര് ക്കാ നോമ്പില്ലാത്തത് അന്റെ വീട്ടില്
ആഹ് കുട്ടികൾക്കില്ല
ആ പിന്നെ അവർക്കെ ന്തേലും ഉണ്ടായി കൊടുക്കണ്ടെ
അവർക്കുള്ളതൊക്കെ റെഡിയാണ് അവർക്കുള്ളതൊക്കെ തയ്യാറാക്കി
ഞാൻ ഇന്ന് നേരം വെ കിട്ടാ എ നീറ്റത് തന്നെ
എട്ട ക്കാ എട്ടെ എ ട്ടര ക്കാ യിട്ടു ണ്ടാവും എ ണീ ക്കും ഓൻ ക്ക് മാത്രാ പ്പൊ നോമ്പില്ലാത്തോള്ളൂ അവൻക്കെന്തേലും മോന് ഇപ്പൊ അംഗൻവാടില് പോണു
ആഹ് അംഗൻവാടി
ഇന്നില്ല ഏയ് ആദ്യക്കെ മടിയുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ മടി- മടി യൊ ന്നി ല്ല പക്ഷെ എണീക്കാൻ മടിയാട്ടോ നേരം വെളുത്തിട്ട് എണീറ്റാ പിന്നണ്ട് പോയ്ക്കോളും ന്ന അടുത്ത ന്നെണല്ലോ നോക്കിയാ കാണാ വീട്ടി നിന്നാ തന്നെ
ഉമ്മച്ചീനെ കാണണം ന്ന റഞ്ഞിട്ട് കരയോ നോക്കിയാകാണുന്നടത്ത് ആവുമ്പോ പിന്നെ ടീച്ചറെ കാണാതെ ഓടി വരും വീട്ടിലേക്ക്
ജനൽ ന്റെ അതികൂടെ നോക്കീട്ട് ഇങ്ങട് കരയും അപ്പൊപിന്നെ ടീച്ചർ അവിടെ ജനലിന്റെ വടെ കാത്ത് - പിന്നെ കൊയ പ്പ ല്ലാ
മ്മ് അത്ര എടുത്താവുമ്പോഴേ അങ്ങോടുംഇങ്ങോടും നോക്കുമ്പത്തിന് മോന് വീട്ടിലെത്തിയിട്ടുണ്ടാവും
ഏഹ് ഗേറ്റ് അടച്ചിടും പിന്നെ ഏയ് വരി ല്ല അതവിടുന്ന് ശ്രദ്ധിക്കുവല്ലോ ഗേറ്റ് പിന്നെ അടച്ചിട്ടാ പി പിന്നെ അയിന്റുള്ളിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഇന്നില്ലഇന്ന് മുട- ക്കാ യോണ്ട് ഇന്നില്ല അതാന്ന് കിടന്ന് ഉറങ്ങി എണീച്ചിട്ടില്ല
ആഹ് അത് ചെല വിട് ലീവുള്ള ദിവസം അവര് എന്തിയും പെട്ടെന്ന് എണീക്കും മദ്രസ ഇല്ലാത്ത ദിവ- ന്നലെ കണ്ടില്ലേ നമ്മള് വിളിക്ക പോലും വേണ്ട
അവര് പതുക്കെ എഴുന്നേൽക്കും മദ്രസള്ള ദിവസ അവരെ എത്ര സമയം വിളിക്കണരുന്ന
ആഹ് ആഹ്
നല്ല ആള്ണ്ടോ
ബാ
ഉം എന്താണ് പിന്നെ നോമ്പ് തുറക്കാന്
നോമ്പ് തുറക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല പത്തിരി ഉണ്ടാക്കണം ഗ്രീൻപീസ് കറി വെള്ളത്തിട്ടച്ചിണ്ട്
ഉം ഉം
അവ്ടെന്താ
അവിടത്തെ എന്താണ് ഒരു സ്പെഷ്യല് ഭക്ഷണം
ഇവടങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട്
നോമ്പിന് അല്ലട്ടോ നോമ്പിനെന്നല്ല ഞാൻ പൊതുവേ ചോയ്ക്ക
ആഹ് ഇവിടെ ഇവിടെ എനിക്കങ്ങനെ അറിയില്ല പ്രത്യേകിച്ച് ഞാന് മലപ്പുറം കോഴിക്കോട് അവിടെ കെള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് കേട്ടീണ് ഇവിടന്നും നമ്മളവിടന്നും അങ്ങനെ സ്പെഷല് പറലില്ല ഉം
ചോറിന് ഒന്ന് ഇല്ലാലെ
ആഹ് സ്പെഷ്യൽന്ന് പറയാനായിട്ടൊന്നുല്ല
അതാണ്
നിങ്ങളവടെന്താ സ്പെഷ്യല്
സ്പെഷ്യല് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എവിടെയും കിട്ടാത്തെ സ്പെഷ്യൽന്ന് പറയാനൊന്നുല്ല
ആഹ്
എല്ലാം ഉണ്ടാക്കും എല്ലാ അപ്പങ്ങളും ചോറിന്റെ ഇതാണെങ്കിലും അങ്ങനെ എല്ലാം ഉണ്ടാകും
ആഹ് കൂടെ പഠിച്ചവർ ആരേലും വിളിക്കലുണ്ടോ
ആര്
കൂടെ പഠിച്ചവരാരേലു വിളിക്കലിണ്ടാ
ആഹ് വിളിക്കാറിണ്ട്
ഏഹ്
ഷഹല വിളിച്ചിട്ടിണ്ടാരുന്നു നിന്നെ കുറിച്ച് ചോദിച്ചു
ആഹ് എനിക്ക് വിളിക്കലൊന്നില്ലട്ട ആരും
ആഹ് ഷെഹല പറഞ്ഞു നിന്നെ കണ്ടിട്ട് ഒത്തിരിനാളായി അവൾക്ക് പിന്നെ കല്യാണം കഴിച്ചേന് ശേഷം പിന്നെ എന്നൊക്കെ മറന്നു ഒന്ന് അങ്ങനൊക്കെ പറഞ്ഞു ഞാ ഞാൻ പറഞ്ഞു അങ്ങനെ മറ കലൊന്നാവില്ല എന്നോട് വിളിക്കുമ്പഴു നിന്റെ കാര്യെക്കെ അന്വേഷി ക്കാറിണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞാ പിന്നെ നമക്ക് നമ്മടെ തെര
സാ സമയില്ല
അപ്പൊ പിന്നെ നമുക്ക് ഫ്രൻസുകളൊന്നും ഓർക്കാൻ ചെലപ്പ സമയിണ്ടായീന്ന് വരൂല എന്നാലും നമ്മള് മെയിന്റീന്ന് മാറൂല്ലല്ലോ ഓരെ കുറിച്ച് ആഹ് മറന്നിട്ടൊന്നു ഇല്ലാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടിണ്ട് എന്റടുത്തോട്ട് വരാ എന്റട് തോട്ട് വന്ന്
ഇന്റെ നമ്പർ മാറിയ്ന്റെടേല് പിന്നെ ചെലോ
ആഹ് മാറിയ ഇല്ല ഞാൻ കൊടുക്കാട്ടോ
ആഹ് നമ്പർ കൊടുക്കണ
ആഹ് അതിലോട്ട് വിളിക്കാൻ പറയാ എന്നിട്ട് നമക്ക് എന്തെയ്യാ നമുക്ക് എല്ലാർക്കും കൂടെ പിന്നെ കൊറച്ച് സമയം ആഹ് പൊറത്തൊന്ന് പോവാ പോവാന്ന് പറഞ്ഞ് ദൂരത്തേക്കൊന്നും പോവാൻ പാടില്ല ചേമ്പടിക്ക് ഇല്ല ഓരോത്തരൊന്നും പോവാൻ സമ്മതിക്കയില്ല നമക്ക് എന്തെയ്യാം നമ്മക്ക് നമ്മടെ ഏരിയെ തന്നെ ഇന്തേയിഞ്ഞ് ആഹ് കൊറേ ദൂരെയൊന്നും പോവാത്തരീതീല് കൊറേ ദൂരേന്നും പോവാത്ത രീതീല് നെനക്ക് അവിട്ന്ന് വരാനും എനിക്ക് ഇവിട്ന്ന് വരാനും പാകത്തിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോവാം
റ്റീക്ക് പോയല്ലാട്ടാ ഞാ പോവലൊള്ളു ഇവിട്ന്ന് പോവലില്ല
ആഹ് എന്തായാലും ഷഹലേനെ വിളിച്ച
ഉം പറയി നമ്പര് കൊടുക്കെന്റെ
ആഹ് ആഹ് അങ്ങനാണെ ആഹ് പിന്നെ നമീലേനേം വിളിക്കാം
ആഹ്
പിന്ന ഷെമീറിനെ വിളിക്കുന്നോ
ഇല്ലല്ലാ വിളിക്കലൊന്നൂല്ല ആരായിറ്റും കോണ്ടാക്റ്റില്ലാന്നെ ചെ അപൂർവം ചെലര് മാത്രം വിളിക്കും ഈ നമ്പർ മാറിയാരണം എല്ലാരേന്നും പോയിക്കി തോന്നുന്നു പിന്നെ ആരേം എഴുതി വെക്കണ പരുവാടിയൊന്നു ഇല്ലല്ലോ ഇപ്പൊ ഫോണിലന്നല്ലെ സേവേയല്
വീര് നമ്മളൊക്കെ ഒരു പെങ്ങന്മാരെ പോലെയാരുന്നു കണ്ടിരുന്നെ
ആഹ്
ആഹ് അവനേം വിളിക്കാം
ആഹ് പിന്നെ വല്ല കല്യാണ ത്തിനൊക്കെ പോയിക്കഴിഞ്ഞാല് ഇങ്ങനെ കാണു ആൾക്കാരെ അങ്ങനെ നമ്പറേടിക്കു
കല്യാണത്തിനാണ് നമ്മളെന്ത് ചെയ്യുന്നത് കുടുംബക്കാരെ കാണുന്നത് പിന്നെ നമ്മൾ കൂട്ട് ട്ടുകാര് എവിടെങ്കിലും ഉണ്ടെങ്കില് അവരെ കാണുന്നത് എല്ലാം നമക്ക് പക്ഷ എവിടെെങ്കിലും ഒരു കല്യാണോ വീട്ടിൽ കൂടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില ആണ് നമുക്ക് നമ്മുടെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാണാൻ കഴിയുന്നത്
ആഹ്
അല്ലെങ്കില് എന്താവും നമുക്ക് എല്ലാവരും ഇപ്പൊ എല്ലാ ബന്ധുക്കാരെയും നമുക്കിപ്പ എല്ലാവരുടെ അടുത്തും നമ്മള എത്തിപ്പെടില്ലല്ലോ
ആ എന്നാല് പരാതികൾ തന്നെ വിളിക്കണല്ല വരുന്നില്ല
അപ്പൊ നമ്മള് മാക്സിമം നമ്മളെ ഫാമിലിയിലുള്ള കല്യാണങ്ങള ഒന്നും ഇ ചെയ്യാതിരിക്കുക ഇങ്ങനെ പോകുമ്പോഴാണ് എല്ലരി കാണാൻ പറ്റവ അവര് കാണുമ്പോൾ എല്ലേ
മുന്നൊക്കെ പോയിരുന്നു ഇപ്പൊ കല്യാണ പിെ കുറഞ്ഞ പോ പോകും വ
അതെ പിന്നെന്ന് പറ ആരെയും പറഞ്ഞിട്ട കാര്യമല്ല എല്ലാർക്കും അവരുടേതായ തിരക്കുകളിലേക്ക് പോവല്ലേ പഴയ പോലെ അല്ലല്ലോ
ആഹ് ആഹ്
അതായത് നമുക്കൊരു തെരക്കോ കാര്യോ ഇല്ലാ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാ മതി
നോക്കിയാ മതി ഈ സമത്തിന് എണീക്കാ ബാക്കിള്ള കാര്യങ്ങള് ഉമ്മ ചെയ്യും
നമ്മക് കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മക്ക് നമ്മെടെ കാര്യം നോക്കാൻ സമയം ഇണ്ടാവൂല്ലാ
അതന്നെ
ആഹ് അതാണ് എന്നാലും നമ്മക്ക് വേണ്ടീട്ട് നമ്മള് സമയം മാറ്റി വെച്ച് നമ്മടെ കാര്യങ്ങളും കൂടെ നമ്മള് നോക്കണം
അതന്നെ
നമ്മക്ക് നല്ല യാത്രകള് പോവാന്
എവിടെലും പോവല്ണ്ടാ ഇങ്ങ പൊറത്തൊക്കെ പോവലുണ്ടോ?
ആഹ് പോവാറുണ്ട് പോവാറുണ്ട് കൊണ്ടു പോകും എവിടെയും കൊണ്ടു പോവും പക്ഷെ തനിച്ച് വിടൂലാന്ന് മാത്രം
ആഹ് ആഹ്
ഉം കൊണ്ട് പോവും വിട്ട് ഇപ്പ ഒരു നമ്മളൊരു അറ്റ്ലീസ്റ്റ് എന്താ പറയാ ഒരു ബാങ്ക് പോയിട്ട്ണ്ടെങ്കി പോലും എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയില്ലാ
ആഹ് ഞാൻ ഒറ്റക്ക് പോവുമ്പഴെ പോവുമ്പഴെ അത് വിടായികൊന്നൂല്ലാ ഇന്നെ വിട്ടില്ലെങ്കി പിന്നെ ആളെ ഞാൻ വിടൂല്ലേ ഒറ്റക്ക് അത് കാരണം ഇന്നെ വിടും
അടിപൊളിയായി അതെ വിട്ടില്ലെങ്കി ഞാൻ പെട്ടു പോകുന്നറിയാ ഏഹ് അത് നല്ല ഐഡിയാ ഈ ഐഡിയ നേരത്തെ പറഞ്ഞരണ്ടെ
അങ്ങനെ
ഉമ്മ വീട്ടില്ലെങ്കില് ഇക്കെ മോനും പോണ്ടാന്ന് പറയും
വേറെന്താ മഴ ഇണ്ടാ അവിടെ
മഴ ഇണ്ടായിരുന്നു രാവിലെ നല്ല മഴയായിരുന്നു
ആഹ്
ഇപ്പഴ്ത്ങ്ങനെ ചെറിയൊരു ഉം ഉം പിന്നെ വെട്ടം വന്നിരിക്കുന്ന്
ആഹ്
പിന്നെ തുണികളൊന്നും പൊറത്ത്ടാൻ മാത്ര ഇള്ളതില്ലാട്ടോ
ആഹ് ഇവിടെ നല്ല വെയില്ണ്ട്ട്ടാ ഇവിടക്കെ ഇപ്പൊ തുണിളൊക്കെ പൊറത്ത്ടണ മഴ പുലർച്ചെയാണ് മഴള്ളെ പ്പ ഇപ്പ നേരെ വെളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ മഴയില്ല വെയിലായി
വെള്ളിയാഴ്ച്ച ആയത്കാരണം പറയാൻ പറ്റൂലാ
ആഹ്
മഴ പിടിക്കുന്നതാണോ വെള്ളിയാഴ്ച്ചകളിലാണല്ലോ മഴ പിടിച്ച് വെര്ന്നേ
അത് മഴ ഇണ്ടാവലുള്ളു ഞാ വിളിക്കാട്ടാ ഞവിളിക്ക കൊറച്ച് കയ്ഞ്ഞ്ട്ട് ശരിട്ടാ ഓക്കെ